ആഹ്
ആഹ് കേക്കാൻ പറ്റണ്ടാ
ആ കേക്കാൻ പറ്റ്ണ്ട് എന്താ പര് വാ ടി
വെറുതെക്ക ആ കയ്ച്ച് കയ്ച്ചാ
ആ ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് കൊറെ നേരായി മക്കള് വരാനായി തൊടങ്ങി
ആ എന്താർന്ന് കഴിക്കാൻ
ഇന്ന് ഇപ്പോ ഇന്ന് ഫുള്ള് ഷോഗ ആയിരുന്നു ട്ടോ പക്ഷെ എനിക്കിഷ് പറയുമ്പോ പറയും മുൻകൂറായിട്ട് പറയ തക്കാളി താളിപ്പ് ഇങ്ങൾ താളിപ്പ് ഉണ്ടാക്കലുണ്ടോ
സദാ ചമ്മന്തി ആണോ
അല്ലല്ല തക്കാളി ത ചീരുള്ളി വെളുത്തുള്ളീം ഒക്കെ വെളിച്ചെണ്ണയിലിട്ടിട്ട് കൊറച്ച് തക്കാളി ഇട്ടിട്ട് കഞ്ഞിവെള്ളം ഒയ്ച്ചിട്ട് ഉപ്പിട്ടിട്ട് തിളപ്പിക്ക
അ അ ആ
അതാ താളിപ്പറിണ് അതും
ഇത് ആ ഭാഗത്തേ ഇങ്ങ ഈകറിയനെ ഇങ്ങനെ മുരിങ്ങെല
ആ മുരിങ്ങയില ഇട്ട് ട് ഇണ്ടാക്കും പപ്പടം ഇട്ട്ണ്ടാക്കും നോമ്പിനൊക്കെ പപ്പടം പൊരിച്ചിറ്റ് ഇതിടും ഇങ്ങനെ പപ്പടം ഈ കഞ്ഞിവെള്ളത്തിലൊയ്‌ ഇങ്ങനെ തൂമ്പിച്ചിട്ട് അതിക്കിപ്പോ ഇട്ടിട്ട് അങ്ങനെ ഇണ്ടാക്കും
ആ ആ അതല്ല ഞങ്ങടൂടെ പൊക്കത്ത് ഏ മലപ്പുറംകാരെന്നെണ്ടേ
ഓ അത് ശരി
ത്തനാ ഇവട്ത്തെക്ക കെട്ടിക്കൊണ്ടന്നേക്കണതാ അപ്പൊ എന്തേലും പറയുമ്പോ ഇത്ത പറയും കഞ്ഞിവെള്ളവും മുരിങ്ങിലയും കറി വെച്ചതാന്ന് അതാ ഞാൻ ചോയിച്ചേ
അതിന് താളിപ്പ്ന്നാ ഞങ്ങള് പറയാ പിന്നെ ഇങ്ങക്ക് മനസ്സിലാവാൻ വേണ്ടീട്ടേര്ക്കും അങ്ങനെ പറണെ അവിടെ നിൽക്കുമ്പോ പിന്നെ ഇവിടെ അതായിരുന്നു ഇന്ന് പിന്നെ ഒണക്കസ്രാവും പിന്നെ പയറുപ്പേരിം ഇന്ന് ലൈറ്റ് ആയിട്ട് ഇന്നലെ ബീഫ് ഒക്കെ ഉണ്ടായിരുന്നു ഇതുവരേ ബീഫെന്നായിരുന്നു അപ്പൊ സത്യം പറഞ്ഞാ മടുപ്പായി പോയില്ലേ അടുപ്പിച്ച് ബീഫ് കഴിക്കുമ്പോ ഭയങ്കര മടുപ്പല്ലേ
നോമ്പിനൊക്കെ ചോന്നുള്ളി പെരുന്നാൾനൊക്കെ കൊറേകിട്ടുമ്പേ
അതെ അതെ ഇവിടെ അതെ കൊറേ ആളില്ലാതോണ്ട് നമ്മൾ കൊറച്ചല്ലേ വെക്കുള്ളൂ
ആ
പിനിങ്ങനെ കയ്ച്ച് കയ്ച്ച് പിന്നെ യാറ് ഇറ ചിക്കി ഒരു ത് സുഖല്ല ഏ ചിക്കനാണെങ്കി ഓക്കേണ് ചി എ പൊരിച്ചാലൊക്കെങ്ങനെ നമുക്ക് റെസിപ്പിയൊക്കെ മാറ്റി എ മക്രോണിയാകും അങ്ങനെക്കെ നമുക്ക് ണ്ടാക്കാം ഇതിനോടുംണ്ടാക്കാം പക്ഷെ ഇന്ക്ക് തോന്ന്ണു ചിക്കന്റെ ടേസ്റ്റ് ച്ച അത്രപ്പെട്ടന്ന് മടുക്കൂല മക്കക്കായാലും അങ്ങനെയല്ല എൻ ഇൻക്ക് അങ്ങനെ പൊതുവെ സത്യം പറഞാൽ രണ്ടിനോടും വല്യയ ഇഷ്ടല്ല ഇൻക്ക് ചിക്കനാണെങ്കി പിന്നെ ഇവിട്ത്തേനേക്കാളും കൂടുതല് ഇൻക്ക് പൊർത്ത്ന്ന് ഫുഡയ്ക്കൂലേമ്മള്
ആ
അങ്ങനെ എനിക്കിഷ് ആ അല്ലാതെ ഇവടെ ആ ഇവടെ വെക്കണ എനിക്കിഷ്ടല്ല ആ ഞാനിവിടെ പെരുന്നാക്കൊന്നും ഫുഡ് വെക്കലില്ല ഞങ്ങൾ എല്ലാ കുറിം ഓഡർ ചെയ്യലാ ഞങ്ങൾ വീട് എടുത്തിട്ട് ആറ് കൊല്ലായിട്ടോ അപ്പൊ ആറ് ആറല്ല രണ്ട് പെരുന്നാൾ ഒരു കൊല്ലത്ത് വരൂല്ലേ ആ പന്ത്രണ്ട്. നും ഞങ്ങള്ൾ.
ഞങ്ങളും അങ്ങനെ തന്നെ എന്തെങ്കിലൊക്കെ വരുമ്പോ ഇങ്ങനെ പുറത്തുന്ന് മേടിക്കും.
കഷ്ടാണ് പിന്നെ അതുല്ല ഞാൻ ഉണ്ടാക്കണതൊക്കെ കഴിക്കണോ ല്ക്ക് ഭയങ്കര ടാസ്ക്. കഴിക്കും അപ്പ ഞാനാ അത് വിചാരിച്ചിട്ട് ഞാനിത് ഇവിടെ വെക്കുള്ളൂ അല്ല ഇവിടെ വാങ്ങിക്കുള്ളൂ പെരുന്ന ക്ക് പിന്നെ എന്തായാലും ഓർഡർ ചെയ്യും പിന്നെ ചിക്കൻ എല്ലാ പെരുന്നാക്കും മന്തിയും. ചിക്കൻ പിരി പിരിയാ ഓർഡർ ചെയ്യ.
ആഹ ഇവര് ഇവിടെ. ഇന്ന് ഇവിടെയൊക്കെ നിറച്ച് പുല്ലാണേ ഭയങ്കര കൊതുകിന്റെ ശല്ല്യം വാതിൽ തുറക്കുമ്പോക്കെ. ആ വാല് തൊർക്കുമ്പൊക്ക കൊതുകാണ് പിന്നെ രാത്രി കിടക്കാൻ പറ്റുള്ള കൊച്ചു കെടക്ക് നില്ല.
ആഹ കൊതുക് വലല്യേ
കൊതുക് വലണ്ട് പക്ഷെ രാത്രി ഞങ്ങ കിടക്കുമ്പോ അത് പറ്റണില്ല.
ആഹ ആ അത് ശരി അതിങ്ങനെ അതൊരു കഞ്ചസ്റ്റ ആണ് സത്യം പറഞ്ഞ.
ആഹ അപ്പൊ ഞങ്ങ അത് മാറ്റിട്ടാ കിടക്കണെ.
ആഹ് ശെരി ഓ ഭയങ്കര കൊതുക്യിരിക്കുന്നാ ഭയങ്കര പ്രശ്നമാണ് ഒരു ചെറിയൊരു കൊതുക് ഉണ്ട്.
ആഹ കുഞ്ഞ് കൊതുക്.
ആ കുഞ്ഞ് കൊതുക് വലുതതിനേക്കാളും ബുദ്ധി ബുദ്ധിമുട്ടാണ് ആ ചെറുത് ആഹ ഓ അതെ ഭയങ്കര ചൊറി ച്ചില ഒരു അലർജി പോലെ ചില മക്കൾക്കൊക്കെ ഇങ്ങനെ. അലർജി ന്നെണ്ട് ഈ കൊതക്ടിച്ചാല്.
ഉ അപ്പ ഇന്ന് കാക്കാന ജോലിക്ക് വിട്ടിട്ടില്ല. ഞാൻ ഉമ്മോണ്ടൊക്കെ. ക്കണ ഞാൻ പറഞ്ഞ ആ കൊച്ചിന കിടക്കാൻ പറ്റണീല്ലടാ പുല്ലൊക്കെ ഒന്ന് വെട്ടിത്താ ന് പറഞ്ഞപ്പിവിടെ നി പുല്ല് വെട്ടാനായിട്ട് അരിവാളും പിടിച്ചോണ്ട്.
അത് ശെരി അപ്പം ഇപ്പ രാവിലെ വെട്ടി തൊടങ്ങില്ലേ?
രാവിലെ വെട്ടില രാവിലെ അങ്ങട്ടും ഇങ്ങട്ടും കൊച്ചിനൊക്കെ കൊഞ്ചിക്കും പിന്നെ അങ്ങട്ടും ഇങ്ങടൊക്കെ നടന്ന്. അത്രയേ സമയാക്കി.
ആ അതാ അതെ ഇത്രയും ടൈം ആയില്ലേ ഒരു ഉച്ച ഇന്നൊക്കെ നല്ല വെയിൽ അവിടെ എങ്ങനെയാ ഇത് ഇവിടെയൊക്കെ ഭയങ്കര വെയിലാ.
വെയിലല്ല മഴക്കാറായിട്ട് നിക്ക്ണ്ട് പക്ഷെ മഴ പെയ്തിട്ടില്ല ഇത്ര നേരമായിട്ടും.
ഓ അത് ശരി ഇവിടെ നല്ല വെയില ഇന്ന്.
ഉം അപ്പൊ ഞാനി കാക്കാണ്ടൂപറഞ്ഞു ടാ വെട്ടി താടാ കൊച്ചിന് ഇടങ്ങിയറ ആവേടെന്ന് പറഞ്ഞ പറഞ്ഞെ അ വെട്ടിത്തര ജോലിക്ക് പോവാൻ നിന്ന പിടിച്ചു നിർത്തി. പോവണ്ടന്ന് പറഞ്ഞ ഇനി എന്ന ഇന്ന് വിട്ടില്ലെങ്കി നാളേം പോവണ്ടന്ന് പറഞ്ഞു നാളെ പുല് വെട്ടി തന്ന്ട്ട് പോയാ മതിഎന്ന്
അയ് ശരി അപ്പൊന്നന്താ ഫുഡ് ഉണ്ടാക്കില്ലേ അപ്പൊ ത്ത്ന്ന് വാങ്ങിയോ
ഇല്ല അപ്പിക്കാക്ക ഉമ്മന്നോട് പറയാ പുല്ല് വെട്ടിത്തരാ പുല് വെട്ടിതന്ന മന്തി മെടിച്ചേരന്ന്
ആഹ് അയ് ശരിയ
ഇല്ല വൈന്നേരത്തെക്ക് മേടിക്കാന്നുപാ
ആഹ അവനോട് പുല്ല് വെട്ടാൻ പറയാദ്യം എന്നിട്ട് മന്തി അത് സത്യം പറഞ്ഞാല എല്ലാർക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഏ കണ്ടീഷൻ ഉണ്ടാവും എന്തോ ജോലി എടുക്കണെങ്കിലും
അപ്പൊ ഉമ്മ പറഞ്ഞ് നീ ആദ്യം പണിഎടുക്ക് വന്നിട്ടല്ലേ നിനക്ക് മന്തിന്ന്.
ആ ശരി. പിന്നെ ഇങ്ങള് മന്തി ഏറ്റവും ഇഷ്ടം ബിരിയാണിയോ, എന്താ അവിടെ വീട്ടിൽ എപ്പോഴും വാങ്ങുക അല്ലെങ്കിൽ ഇണ്ടാക്കുകൊക്കെ ചെയ്യാ.
ഞങ്ങ നെയ്ച്ചോറോന്നും അങ്ങനെ ഇണ്ടാക്കൂല, ഞങ്ങ വേടികയൊള്ളു അയ് ഇണ്ടാക്കല് ടാസ്‌ക്കാണ് ശരിയായില്ല ചോറ് കുഴയ ഭയങ്കര വെള്ളം കുറുക്ക് പോലെആയിപോവും ചെലേരി ചേലെ അരിയൊക്കെ നന്നായിട്ട് കിട്ടുള്ളൂ
നെയ്ച്ചോറിന്റെ അടിപൊളി ആവുട്ടോ പിന്നെ പറഞ്ഞ കുറച്ചല്ലേ വെക്കുള്ളു ക്ക പിന്നെ എനിക്ക് തോന വെക്കാനൊന്നും അറിയൂല കൊറച്ച് വെക്കുന്ന കൊറേ ആളുകള് വെക്കാന ഇനിക്കറിയൂല കൊറച്ചാള് ഞാന് എന്ത്ണ്ടെങ്കിലും കുറച്ചേ ഇണ്ടാകുള്ളൂ
അത് ഞങ്ങളും അങ്ങൻ തന്നെയാ ഞങ്ങ ഇവിടെ ആകേ മൂന്ന് പേരുള്ളു അതുകൊണ്ട് ഞങ്ങൾക്കും ഒക്കെ കൊറച്ചുണ്ടാക്കാനാ
ആ കൊറേ ആള് വന്നാ നമ്മള് ആകെ എട ബുദ്ധിമുട്ടായി പോകും എന്താച്ചാ ഇണ്ടാക്കാൻ അറിയില്ല
ആഹ് ഞങ്ങ പൊറത്ത്ന്ന് ഓർഡർ ചെയ്യാറാ
ആഹ് ഞാനും അതെ ഞാൻണ്ടാക്കി വെറുതുഓലെ കഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്
നമ്മളോടെങ്ങനറാവ തിന്ന്ണത്
ആഹ് തിന്നാരോരുണ്ട് പിന്നെ അവരൊക്കെ വരുമ്പോഴാ നമുക്ക് ഒരു അഹ് ഒരു ഒരു ഇത് കിട്ടണേ ഒരു ഓഫർ കിട്ടാണേ അപ്പൊ നമുക്ക് അവര് അവരുടെ പേരില് നമ്മുക്കും കഴിക്കാ ആഹ് ഞാനും അങ്ങനെ നിങ്ങള് നല്ല ഫുഡ് ആയിക്കുവോ ഈയ്യ്
ഞാന് അത്യാവശ്യം കഴിക്കുള്ളൂ എനിക്ക് തടിയൊന്നും ഇല്ല ഇന്നെ എല്ലാരും ചീത്ത പറയാ പെൺകുട്ടി ആയതൊണ്ട് പ്രസവിക്ക ക്കുമ്പ അത്യാവശ്യം ചന്തിയും കാര്യങ്ങളൊക്കെണ്ടാവുന്നതാണ്
ആഹ്
തടിയൊക്കെ വെക്കണതാണല്ലോ അ നിനക്കൊ ഒന്നുല്ല്യ നീ ഇപ്പഴും പെൻസിലി പോലെ തന്നെ എപ്പോഴും അപ്പോഴും പറഞ്ഞു
ആഹ് അതെല്ലെ പക്ഷെ ഇപ്പൊ പൊതുവെ എല്ലാവരും ഫുഡൊന്നും മര്യാദയ്ക്ക് കഴിക്കൂല പ്രസവിച്ച് കഴിഞ്ഞാല് പിന്നെ പിന്നെ എന്താച്ചാൽ തടി വെക്ക്ന്ന് വിചാരിച്ചിട്ട് കാരണം ഇപ്പ തടി വെക്ക ക്ക്ന്നൊന്നും ആർക്കും ഇഷ്ട്ടല്ല എല്ലാവർക്കും ഇങ്ങനെ ആന്റി ഏജിങ് ആയിട്ട് ഇങ്ങനെ യേജ് ഒന്നും ഇല്ലാതെ കുട്ടളെ പോലെ ജീനും ടോപ്പും ഒക്കെ ഇട്ട നടക്കാനല്ലേ എല്ലർക്കും ഇഷ്ടം
ഞാനങ്ങനെ ജീനും ടോപ്പൊന്നും ഇടാറില്യാ
ഇല്ലേ അതല്ലാ ഞാൻ പറയാ പൊതുവേ അവർ ഓരോരുത്തർക്കും ഓരോ ഓരോരുത്തർക്കും ഓരോ കംഫോർട്ടബിൾ അല്ലേ ഡ്രസ്സ് നിനക്കെന്താ കംഫേർട്ടബിള് ചുരിതാറോ
എനിക്ക് ചുരിദാറും ഇടും ഉടുപ്പും ഇടും
ആ മോഡസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഞാനും അതടല് പക്ഷെ ഞാൻ ജീൻസിന്റെ ടോപ്പ് ടോപ്പ് നല്ല എറക്കം അല്ല അത്യാവശ്യം ആ പക്ഷെ ഷർട്ട് ഷർട്ട് പോലെത്തെ അത്രേ ഇടൂല്ല ജീൻ സ്കേർട്ടും ടോപ്പൊക്കെ ഇടും പക്ഷെ ജീനാ അത്രയങ്ങട്
ഞാൻ ജീൻസേ ഇടാറില്ല ചെറിയ ടോപ്പും ഇടാറില്ല പക്ഷെ മുട്ടിന് അത്രള്ള ടോപ്പ് ടോപ്പൊക്കെ ഇടും അന്നിട്ട് പിന്നെ പാന്റ് ലെഗീൻസ് ഇടും അങ്ങനെ
ആഹ് ഞങ്ങളിവിടെ ലെഗിൻസ് ഉപയോഗിക്കൂല ആ മുട്ടിനത്രെള്ള ടോപ്പിനി
ആഹ് അങ്ങനെ ലെഗിൻസ് ഉപയോഗിക്കില്ല ചീത്തറയും കെട്ടിയോൻ
ലെഗിൻസ് അങ്ങെ എന്തിന്
ജീൻസ് ഇട്ടാലോ
ഏ.
എങ്ങനെ ജീൻസിട്ടാലാണോ ചീത്ത പറയാ?
ജീൻസിട്ടാലും ചീത്ത പറയും ലെഗിൻസ് ട്ടാലും ചീത്ത പറയും ഞാൻ പറിം പിന്നെ തുണിട്കണ്ട്യരും നോക്കിക്കോ
ഓർത്തഡോക്സ് ഭയങ്കര ഭയങ്കര താണോ? റെസ്ട്രിക്ഷൻസ് ആ ഓ അപ്പൊ ആ അപ്പൊ പറയണ്ട എനിക് മനസ്സിലായി
ആ അപ്പൊ അതിന്റേതായ കാര്യങ്ങളൊക്കെ ണ്ട് ന്താ ന്താ പൊന്നെ പൊന്നെ.
ആഹ അല്ല അത് സത്യം പറഞ്ഞാ. ഡ്രസ്സിങ്ങ് നല്ലത ഞാനും എനിക്ക് മാന്യായിട്ടുള്ള ഡ്രസ്സെന്നെ ഇടുള്ളു പ്പം യൂസ് പ്പം ഇ ടൈ റ്റുള്ള സാധനങ്ങൾ അങ്ങന് ത്തെ സാധനങ്ങളൊന്നും ഞാനും ഇടൂല ഇവിടെ. കാക്കും ഇഷ്ടല്ല ജീനും ടോപ്പും ഒന്നും ഇടുണെ ഇഷ്ടല്ല. ഉം ജീനും ടോപ്പും ന്നും ഇട്ണെ ഒന്നും ആൾക്കിഷ്ടല്ല ആ പ്പൊ എന്താ പറയാ അത് നമ്മള് നമ്മക്ക് കംഫേർട്ടബിള് അ ആയിട്ടുള്ള ഡ്രസ്സല്ലേ നമ്മള് ഇട ഇപ്പോ ഓരോരുത്തർ ജീന് ഇടും ഇടുന്നോരു ണ്ട് ഞാനും. പൊതുവെ ഇടലില്ല്യ അ അല്ലെങ്കി പിന്നെ ആ അ ഓരോ നമ്മക്ക് ഒരു രു കംഫർട്ടബിളായിട്ടുള്ള ഡ്രസ്ണ്ടാവും. ഉം തുൽക്കുഞ്ഞ് കരയ്ണ്ട് ലെ.
പാലൂട്ക്ക്ണീന്റെ ടേൽ തെര്പ്പ് കേറ്റും.
ഉം നോക്ക് ന്ന. കുഞ്ഞിനെ നോക്ക്. ആഹ കുഞ്ഞിനെ നോക്ക് പറയാ എന്ക്ക് പേടിയാവ.
ഇല്ല ഇല്ല ഇല്ല അവള് നോക്ണ്ട് പക്ഷെ അവള് എപ്പഴും കുടിക്കുമ്പൊ തെര്പ്പ് കേറുന്നേ.
അതെ പാല് കൊ ഉം പാലുണ്ടോ പാല് ചിലത് ങ്ങനെ ഇറങ്ങി വരുലേ ഈ ഇപ്പൊ ഈ സമയത്ത് ആകുമ്പേ നമ്മള് ഫുഡൊക്കെ കഴിക്കണെല്ലെ അപ്പം
ഇപ്പറത്ത് കൂടെ ഒര് സൈടികൂടെ കൊടുത്താ മറ്റേ സൈടി കൂടെ വെറുതെങ്ങനെ ഒലി
ആ അതെ ഈ സമയത്ത് ഇണ്ടാവും കുറച്ച് കയ്യുമ്പോ പാലൊന്നും ഉണ്ടാവത്തില്ല. അപ്പൊ ഉം ഉം നല്ലോണം ശ്രദ്ധിക്കി ട്ടോ. കാരണം കുട്ട്യാള് അവർക്ക് സ് സ്പീഡില് വരുമ്പേ അ അ അത്ര സ്പീഡിൽ കുടിക്കാൻ കഴിഞ്ഞോളണം ന്നില്ല്യ ചെറിയെ മക്കളല്ലേ. അപ്പൊ അതൊക്കെ.
ആഹ ആഹ ഞാൻ പിട്ച്ച് പിടിച്ചാ കൊടുക്കാറ്.
ആ അതെ ലെ.
ക്ഷെ അവൾ ഉറങ്ങൂന്നേ കുടിക്കണേന്റെടേല് അപ്പ
ഇപ്പ തരിപ്പ് പോവും ആ അല്ല കു ഉറങ്ങ ന്റെ മുന്നേ കൊട്ടിട്ട് കിടത്തിയാല് കൊട്ടിട്ട് കിടത്തണം.
അതേ വിളിക്കാട്ടോ.
ആ ശരി ശരി
ആഹ ശരി